ആഹ് എന്തൊക്കെണ്ട് സുഖല്ലേ?
ആഹ് സുഖന്നേണ് കൊഴപ്പൊന്നില്ല അങ്ങനെ പോണ്
ഇങ്ങളെ വീട് എവിടെയാണ്?
വീട് ചേരിക്കല്ല്
ആഹ് ഞങ്ങളെ വീട് കാരക്കാട്.
ആഹ് എവ്ട്ക്കാ കെട്ടിച്ചക്ക്ണ്
കാരക്കാട്ട്ക്കന്നെ കെട്ടിച്ചിക്കണത് കാരക്കാട്ട്ക്കെന്നെണ് കല്യാണം കഴിച്ചിക്ക്ണത് അവ ടെ മ്മണ്ട് ഇപ്പണ്ട് നാത്തൂനുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഞങ്ങള്, മൂന്ന് മക്കളിണ്ട്, കുട്ടികൾ ഉള് നിങ്ങളെ കല്യാണം കഴിഞ്ഞാണോ
ആഹ് എന്റെ കല്യാണം കഴിഞ്ഞിക്കണു ഇവിടെ പനങ്കരക്കാണ് ആഹ് രണ്ട് കുട്ടികളിണ്ട്
എന്താ മാപ്പിളക്ക് ജോലി?
മാപ്പിള ഗൾഫിലാണ് ഡയ്വർയിട്ട് ജോലി ചെയ്യുന്നു. ഇങ്ങളെ മാപ്പിളക്കെന്താ ജോലി?
ഞങ്ങക്ക് കോഴിപ്പണിയാ കോഴിക്കടയിലാണ്.
ഉം പിന്നെ എന്തൊക്കെയാ വീട്ടക്ക് പോവലില്ലേ?
ആഹ് വീട്ടക്കിന്ന് വിരുന്ന് വന്ന്ക്കാണ് ഇന്ന് എല്ലാരും പാടെ അവിടെ ഒത്ത് കൂടാണ്.
ആഹ് ശരി പിന്നെ ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇങ്ങളെ കയിഞ്ഞ ല്ലേ.
ആഹ് കഴിഞ്ഞു കുടിപ്പണിയൊക്കെ കഴിഞ്ഞോ വെറുതെ ഇരിക്ക ഫ്രീയാ
ആഹ് ഇപ്പോക്കെ കയിഞ്ഞിക്കണു ഇപ്പോ വെർതിരിക്ക കുട്ടികളൊക്കെ അവിടെ സ്കൂൾ ക്ക് പോയാ?
ആ കുട്ടികളൊക്കെ സ്കൂളക്ക് പോയി.
ഉ എത്രേലൊക്കെ പഠിക്ക കുട്ടികള്?
ഒരാൾ എട്ടാം ക്ലാസ്സല് ഉണ്ട് പിന്നെ ഒരാള് രണ്ടാം ക്ലാസ്സിലാണ് ഒരാൾ യു കെ ജ യിലാണ് രണ്ട ആൺകുട്ടികളാണ് മൂത്തത് ചെറുത് പെൺകുട്ടിയാണ്.
ആഹ ശരി
അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലാരൊക്ക?
ഉം ന്റെ വീട്ടില് നിന്നെ കെടിച്ച കൊളത്തെ അഞ്ചും മക്കളാണ് നാലാണും ഒരു പെണ്ണും.
ഉം അപ്പൊ മുത്ത്ച്ചിളക്കെ കൊറെയുണ്ടവില്ലേ -
ആഹ രണ്ട മുത്തച്ചികളുണ്ട് ഒ എളച്ചിണ്ട് ഉം മുത്തതും എളൈച്ചിയും ഗൾഫിലാണ് ഞങ്ങള്ൾ രണ്ടാളും ഇപ്പ ഉള്ളത് രണ്ടാമ മ മുത്തേച്ച ഞാന ഇപ്പ നിൽക്കുണത് ഉ ഇല്ല വേറെ പോയിട്ടില്ല കൂടിരിക്കാന ആകണള്ളൂ ത്ത
നിങ്ങൾക്ക് പുതിയ വീട്
ഇല്ല ഞങ്ങക്ക് കേറ്റിട്ടില്ല കേറ്റണം ഇൻഷാഅല്ലാഹ്
ആഹ ആയിക്കോട്ടെ ഞങ്ങളും ഇപ്പ വീട് കയറ്റണംന്ന് വിചാരിക്കുന്നുണ്ട്.
പ്ലാനൊക്കെ കൊടുത്തക്കണോ?
ആഹ പ്ലാന് കൊടുന്നക്കടൂ സ്ഥലം നേരാക്കാണ് ഇനി അവിടെ നകത്താണ്ട് സ്ഥലം നകത്താണ്ട്. ണ്ട് തറവാട മുറ്റത്താണ് നഗത്താനൊക്കെയാണ്. അങ്ങെന്താ വയ്യാ എന്തായാലും ഒക്കെ ഇണ്ടാ അപ്പൊ മഴ മഴയല്ല നിങ്ങള അവിടെ മഴ ഇണ്ടോ?
ആഹ മഴ ഇപ്പോ കൊറചെരം ഒന്ന് ഒതുങ്ങിര്‌ന്ന്‌ ഇപ്പരണ്ടീസ ആയിട്ട് മയണ്ട് അവിടെ എന്താ പാട് മഴ ഇണ്ട് ലേ
ആ അവിടെയും മഴയൊക്കെ ഉണ്ട് അത്യാവശ്യം കണ്ട് കൊറച്ച വയായി ആണ് മഴപെയ്തപ്പം കലരോഗങ്ങള്ൾ കൂടിക്കാണ് പനിയും ചുമയും കഫക്കെട്ടും ഓരോത്തർക്കും ഓരോരുത്തർക്കുംക്കെ പകർച്ച വ്യാധികളായിട്ടാ വരുന്നത് പനികളൊക്കെ
ആഹ ശരി മഴ തുടങ്ങിയ ഒരു രോഗം വരാ
ആഹ അല്ലാതും ഉ മഴക്കാല രോഗങ്ങള് വേറെയല്ലേ?
ഉം
ആ അങ്ങനെ എല്ലാരുതു എന്റെയും കുട്ടികളൊക്കെ കഴിഞ്ഞുപ്പ മാപ്പിളക്ക ആയി
ആ ആഹ ശരി ഉ ഇവിടെ അങ്ങനെ പിടിച്ചിട്ടൊന്നുംല്ല അസുഖായിട്ട് അങ്ങനെ പിടിച്ചിട്ട ഒന്നുല പനി മൂത്തോന് പനി ചെറുതായിട്ട്ുണ്ടായിരുന്നു ഇപ്പൊ ഒരാഴ്ച മുമ്പ് ചൊമ ജലദോഷൊ ഒക്കെ പിടിച്ചിയിരുന്നു മഴ കൊണ്ടിട്ട് ന്നെ ഇപ്പൊ ഒന്ന് പേതയ്‌ക്ക്ണ്.
ആ കൂടെ മഴ പെയ്താ ചളികെട്ടലും കൊതുകൾ വര നമ്മള് ഷ താക്കി ഇടണം ചിരട്ടായി വെള്ളം കെട്ടിക്കാലും ചളികളായിട്ട് എവിയങ്കുംെട്ട നിിക്കക്കണൊക്കെണ്ടെങ്കിലൊക്കെ രോഗങ്ങളൊക്കെ ക്ക കൂടി വരാണ്.
ആ ആഹ് വെള്ളം കെട്ട നിക്കല് ഉണ്ട് നമ്മളത് ശ്രദ്ധിക്ക ും വല്ലാതും ശ്രദ്ധിക്കാത്ത കാരണംുണ്ട് വെള്ളം കൊട്ടിയക്കലൊക്കെ ഉണ്ട് പോലെത്ത ഞങ്ങളുടെ മരത്തിൽ കൂടെ ചാല് പോകണ്ട് ഇപ്പൊ അതില് െ പിന്നെ വേസ്റ്റേകള് മേലന്ന് വരുന്ന വീട്ടിൽന്നൊക്കെ വേസ്റ്റേകളൊക്കെ
ആ മലിിനമായ അത് കുട്ടികളെ കയ്യിയില് പോയി കളിക്കും
കുട്ടികള് ആ പുറത്തു നിന്നുള്ള കുട്ടികളൊക്കെ കളിക്കല നഞമ്മള് നമ്മള് വീട്ടത്തെ കുട്ട്യാളെ അങ്ങനെ ഇറക്കലില്ല കാണാണ്ടെ ഇറങ്ങിയെങ്കിലേ ഉള്ളു കണ്ട്ട്ട് അങ്ങനെ ഇറക്കലില്ല
അത് ശരി പാടവക്കത്താ അപ്പങ്ങളെ വീട്
ആഹ പാടത്തിന്റെ വക്കത്തായിട്ടായിുന്നത്
അപ്പൊ മഴ പെയ്തങ്ങളെ വീടക്കൊക്കെ വെള്ളം കേയറുവോ
മഴ സാധാരണ ഇലക്ക് പെയ്യച്ചെങ്കി അങ്ങനെ കേറൂല അങ്ങനെ അമിതായിട്ട് പെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ വെള്ളപ്പൊക്കം വരുന്ന സമയത്തൊക്കെയറിയിരുന്ന് വീട്ടിന്റെ മരത്തൊക്കും മുറ്റത്തക്കും ഒക്കെ വെള്ളം കയറിയിരുന്നു
അയ്ശരി കിണറൊക്കെ ഇണ്ടോ ഇങ്ങളെ വീട്ടില്
ആഹ കിണറുണ്ട് കിണറൊക്കെ ഇപ്പൊ ഫുള്ള് വെള്ളായിട്ട് നിറഞ്ഞൊക്കണ്ട് അതൊന്ന് മഴ പെയ്താൽ തന്നെ വെള്ളം കയറും ആ ഒന്ന് മഴ നേരത്തെട്ട് മുന്നെ വെള്ളം കയറും പിന്നെ അത് കൊറെ കാലം കിണറിൽ അങ്ങനെ വെള്ളം നിക്കും പിന്നെ വേനൽക്കാലം ആയാലൊള്ളു പിന്നെ വറ്റ തുടങ്ങ അതുവരെ വെള്ളം അങ്ങനെ നിക്കും
വെള്ളം വറ്റോ കിണറ്ത്തെ
ഇല്ല വറ്റിയിട്ടില്ല ഇതുവരെ വറ്റൂല അടിവര ആയിട്ട് നിക്കുള്ളൂ ഇ നല്ല വേനക്കാലത്ത് അടിവരായിട്ട് ന വല്ലാതെ പറ്റൂലേ
ആ
നിങ്ങക്ക് എങ്ങനെ അവിടെ കൊഴൽ കെണറോ അതോ സാധാ കെണറോ ആഹ ഇല്ലല്ല
കൊഴല്‌ക്കെണറില്ല സാധാ കെണർ തന്നെയാണ് അവിടെ നല്ലാം വെള്ളം വരും അ ഒന്ന് വെള്ളം ഇപ്പൊെയ്ത്ങ്ങള അടുത്ത കൂടെ ചാല് പോണണ്ട് അ അതുകൊണ്ട് എന്ത കൊണ്ടണ്ട വെള്ളം വേകം പൊന്തും ചെയ്യും അപ്പൊ വെള്ളത്തിന് ഒരു കല ഇം വര ചെറിയതായിട്ടൊരു മാങ്ങല് വരും തോടാണേ ആഹ നല്ലല്ല ഒരു ജാതി കുറച്ചൊരു വ്യത്യാസം തോന്നുന്നു നമുക്ക് ആ തോട് കൂടെ അങ്ങനെ വെള്ളം പോവാാണ് കൂടെ കച്ചറെം പമ്പേഴസ് ആണെങ്കിൽ പിന്നെ പറയും വേണ്ട കുട്ടികളുടെ അങ്ങനെ എടുത്തിട്ട് വലിച്ചെറിയോ ചീന്തി കളീണു കൂടി ഇല്ല ആൾക്കാാര്
ഉ ഞങ്ങളെ അവിടുത്തെ ചാലിലും പമ്പേഴ്സ് അങ്ങനെ ഇടല്‌ണ്ട്ന്ന് പറഞ്ഞിക്ക്ണു നമ്മള് കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞൊക്കെ മേല
ആഹ പഞ്ചായത്തിലൊക്കെ കംപ്ലൈന്റ് കൊടുക്കണ ഞങ്ങളൊക്കെ വീട്ടന്ന് ചീന്തി കളഞ്ഞിട്ട് ഒക്കെ അയിന്റെ കവർട്തേക്കാ ചെയ്തിരുന്നു ഞങ്ങളോക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോ ഇപ്പൊ ചിലരൊക്കെ റോട്ട് കൂടെ തന്നെ അത് വന്നിട്ട് ആ തോട്ട് കൂടെ വന്നിട്ട്
് അതിലാങ്ങനെട്ടാ അത ആ അവരെ ശല്യം ഒഴിഞ്ഞു കിട്ടുവല്ലോ അങ്ങനെ
ആഹ് റോട്ട് കൂടണ ആൾക്കാരെ വീട്ടിന്റെ മുറ്റത്ത് കൂടെ പമ്പ്സൾ അങ്ങനെ ചീഞ്ഞിട്ടായിട്ട് ചീർത്തിട്ട് കടക്കുക ചെയ്യ്ണത് ഓരോ വൃ ഇല്ലാണ്ട് ഇങ്ങിട്ട് ഓരോ സ്ഥലത്തും ഇവിടെ ചക്കീം മാങ്ങിമ് വീണാ തന്നെ നമ്മള് തിന്നാൻ ഇഷ്ടമാണെങ്കിലില് ആകെ അളി പിളി ആവല്ലോള്ളൂ ഒറ്റ ആണെങ്കിലും റോഡാണെങ്കിൽ ആകെ വൃത്തില്ലാണ്ടകുക ചെയ്തക്കണത്
കക്ക സീസൺ ആയൊണ്ട് റോ
ആഹ ചക്ക വീണ് നടക്കാൻ നമുക്ക് കാ പിന്നെ നല്ലതാണെങ്കിൽ നമുക്ക് കാണുമ്പോ ഇങ്ങനെ ടെ കാണുമ്പോ നമക്ക് ഇഷ്ടവില്ല എല്ലാർക്കും നിങ്ങളടെ വീട്ടില് ക്കി മാങ്ങൊക്കെ ണ്ടോ
ആ ഇവ്ടെ ചക്കിം മങ്ങേക്കെണ്ടായിന്നു ഇപ്പക്കെ കൊറഞ്ക്കുണു
ഉം എല്ലാ തരം ചക്കയൊക്കെ ഉണ്ടോ വരിക്കച്ചക്ക പയഞ്ചക്ക അങ്ങനെ
ഇല്ല പഴഞ്ചക്കല്ല ല്ല വരിക്ക ചക്കനെ ണ്ടാരുനൊള്ളു പഴഞ്ചക്കല്ല പിന്നെ മാങ്ങ ണ്ടാരുന്നു ആ കൂട്ടാൻ വെക്കും നമ്മള് ഇവ്ടെ തേങ്ങ അരച്ചിട്ട് കുടില് വെക്കുംബോലെ അല്ല അവ്ടെ ഉപ്പെരി വെക്കെയ്യാ
ഉ
വേവിച്ചിട്ട് ഉപ്പേരി മാത്രാക്കിട്ട് ഉം വെറുത തേങ്ങഅരക്കൂല തേങ്ങഅരക്കാതെ വെറുതെ വേവിച്ചിട്ട് ഉപ്പേരിയാക്ക തൂമിക്ക്യ
തൂമിക്കായ്യലെ
ഉം ഇക്ക് വാണ്ടീട്ട് ഞാൻ പറയുമ്പ മാത്രം ഇക്ക് ഇക്ക് തേങ്ങഅരച്ചതാ ഷ് ഇക്ക് വേണ്ടിട്ട് മാത്രം തേങ്ങാരച്ച് ഒന്ന് രണ്ടീസം വെച്ചന്നു
അത് ശെരി ഞായിക്ക് തേങ്ങ അരക്കാണ്ടാ ഇഷ്ട്ടം തേങ്ങ അരച്ചാതെ ജീരകതാക്കിയ ക്ക് ഇഷ്ട്ടല്ല വെറും ചക്ക കൂട്ടാൻ വെച്ചിട്ട് തൂമിച്ചാലാണ് ക്ക് ഇഷ്ട്ടള്ളൂ അങ്ങനെ ഞാൻ കയ്ക്ക എടക്കൊക്കെ ചെലപ്പം കട് കട്പ്പ് പൊട്ടിച്ചിട്ടും ചക്ക വെക്കുട്ടൊ
ആ ആഴ്ചക്ക് ക്കലൊണ്ട് കിട്ടുമ്പളൊക്കെ പ്പക്കല്ണ്ട്
ആ അത് എന്തിട്ടിട്ടാ പയറിട്ടിട്ടോ അതൊ മുതിര എന്താ
മുതിര ആ ഇടിച്ചക്കെല് ആ മുതിര ഇടല് ഇടിച്ചക്കേം ദാ ഇണ്ണിത്തണ്ടൊക്കെട്ടുമ്പോ മുതിര ഇട്ടിട്ടാവെക്കല്
മുതിര ഇട്ടിട്ടാ വെക്കല് ഞങ്ങള് അധികോം പയറ് മമ്പയറിട്ടിട്ടാ വെക്ക്ആ ച ചാറും വെക്കുവൊ കടച്ചക്കടെ?
കറി ഏ ല്ലല്ല അവ്ടങ്ങനത്തൊന്നും കറിയൊന്നും പറ്റൂല അവ്ടെ
ചക്കേട പറഞ്ഞാ ഞമക്ക് ഒരു ഭാഗം കളയാല്ലല്ലോ മ്മക്ക് ആകെ ശരീരത്തിക്ക് വാണ്ട നല്ല വിറ്റാമിൻസൊക്കെള്ള ഫലാണ് ചക്കാർഞ്ഞാല് ചക്കക്കുരു അടക്കം ഞമ്മ
ആ ചക്കക്കുരു ചക്കക്കുരു കൊണ്ട് എല്ലാതും വെക്കും ചക്കക്കുരുറ്റ് കയ്പ്പക്കപ്പേരിവെക്കും കറിവെക്കലുണ്ട്
ച ചക്കട പറഞ്ഞ ഒരു ഭാഗം പോലും അമ്മക്ക് കളയാൻ വെറുതാക്കി കളയാന്ള്ള ല്ല്യാല്ലോലെ ചക്കുരുയാലും ചോളായാലും എന്തായാലും നമ്മടെടുത്ത് ഏത് പ്രയത്തിലായാലും നമ്മളെടുത്ത് വെക്ക്ണ്ട്
ഉം
പിന്നെ എന്തൊക്കെയ്ണ്ട് ചോറിന് കൂട്ടാനൊക്കെ
ആ കൂട്ടാന് ദാ ഞാനും പറയുമ്പോലെ വീട്ടിക്ക് വന്ന്ക്കയാണ് വിര്ന്ന് വന്ന്ക്കയാണ് സ്കൂളും മദ്രസയും രണ്ടിസം ലീവ് ആണല്ലോ അപ്പ വീട്ട്ക്ക് വന്നക്കാണ് ഉമ്മ വെക്ക്ണ് ണ്ട് ആ വീട്ടില് കൊറെ ആളൊക്കെണ്ട് നാല് അഞ്ച് മക്കളൊണ്ട് അയില് മൂന്നാമത്തെതാ ഞാണ് ഇപ്പ ഇന്ന് എല്ലാരും വിര്ന്ന് വരാൻ നിക്കന്നെയാണ്
അയ് ശെരി ആ നല്ല രസാവില്ലെന്ന് വീട്ട്ക്ക് പോയാല്?
ആ ഇന്ന് വീട്ട്ക്ക് വന്നാ രസാവും പിന്നെ ഇങ്ങനെ വരാതെ നിക്കലില്ല ഇപ്പത് ഒരു മാസായി വന്നിട്ട് ഇങ്ങനെ ആ അനിയൻ മാരുണ്ട് രണ്ട് അനിയൻ മാര്ണ്ട്
ഇപ്പേം ഇമ്മേംക്കെ
ആ ഇമ്മ ഇവ്ട്ണ്ട് ഇപ്പ ഇന്നിപ്പോ പിരിവിന് പോയിക്യാന്ന് പറഞ്ഞെ ആ ആ
എട എപ്പക്കാ വരിയാ
ഇപ്പ രാത്രിയാവും വരല് സാധാരണ
അനിയമ്മാരൊക്കേ
അനിയമാര് ഒരാള് മദ്രസ പഠിപ്പിക്കാണ് ഇന്ന് വരും. കുറച്ചൂടെ കഴിഞ്ഞാ എത്താനായ്ക്ക്ണു. രണ്ടാമത്തോന് രാത്രിയാവും വരാന്. ഓൻക്കും ലീവന്ന്യാണ്. രാ
അയ്ശരി ആ അങ്ങനെ. ചോറ് കൂട്ടാനൊക്കായോച്ചക്കുള്ള്ത്?
ആഹ് ഉച്ചക്കുള്ളതായ്ക്കുണു. എന്താ മീൻകറിയാണ് പിന്നെ ചക്ക പറയുമ്പോലെ ചക്ക കൂട്ടാൻ വെച്ചിട്ട്ണ്ട് പിന്നെ ആ മീ ആ മീൻങ്കറി പിന്നേക്ക് പൊതുവേ ഇഷ്ട്ടല്ലാത്താർണം മുരിങ്ങ താളിക്ണ്ട്.
ആ മുരിങേണ്ടാ അപ്പൊക്കെ വിറ്റാമിന്റായിക്കാരം.
ആഹ് ആയി തണ്ട് തങ്ങളെ
ആ
പിന്നെ എന്തൊക്ക്യ
പിന്നെ ആരരമോൻ മോള്ണ്ടാ ഇങ്ങക്ക്?
ആ ചെറുത് മൂത്തത് മോന് രണ്ടാമത്തത് മോളാണ്. മോളും ഞാനും ഇപ്പം വിര്ന്ന് വന്ന്ക്ക്ണു. മ് ഇനിയെന്താ മൂതോം വന്ന് സ്കൂൾക്കോയിക്ക്യാണ്. ആ ചെറിയ കുട്ട്യാണ് രണ്ട് വയസ്സാണ്.
ആഹ്
ഉം പിന്നെ എന്താ? വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണണ്ടോ?
ആ വേറെ ചെറുതായിട്ട് ഓൺലൈൻവനായിട്ട് വർക്കൊക്കെ ചെയ്യണണ്ട്. നിങ്ങളെന്തേലും കൈതൊയ്ല്ണ്ടോ?
ആഹ ഒന്നില് കൂടിയിട്ടുണ്ട് ആ ഒന്നില് കൂടീട്ട്ണ്ട്. ഓനെ ശരിയായിട്ടൊന്നുല്ല്യാ അങ്ങനെ ജസ് ‌റ്റോന്ന് തുടങ്ങിവെച്ചിട്ടൊൾ
അയ്ശരി. എന്നാതെ നന്നായിട്ട് നടക്കട്ടെ ഇല്ല. വരുമാനം കിട്ടാറൊന്നായിട്ടൊന്നുല്ല്യാ. ഞാനും വേറെ തുടങ്ങീട്ടന്നേള്ളൂ. ചെർതായ്ട്ട് ഞങ്ങൾ വീട്ടില്ള്ളവരൊക്കെണ്ട് അതുപോലെ അവര് ജോയിൻ ആക്കി ചേർന്നക്കാണ് നോ നോക് ക്കിയോക്കണം ഈ വർക്കിൻ ആ അങ്ങനെ ചെയ്ത്ക്കാണ്.
ക്ലാസിന് എന്തിരേലും പോയ്ര്ന്നോ?
ഇല്ല പ്ലസ് റ്റു രെന്നേ ഞാൻ പഠിച്ചെട്ടുള്ളൂ. നിങ്ങള് തോനെ പഠിച്ചതാണോ?
ഇല്ല ഞാനും പ്ലസ് ടു വരന്നേ പഠിച്ചിട്ടുള്ളൂ. അധികം പഠിക്കാനൊന്നും പറ്റീട്ടില്ലാ ഉംഹ് ആ പിന്നെ കല്യാണം ക പിന്നാ കുട്ട്യായി പിന്നന്നങ്ങനെ നോക്കിട്ടില്ല
ഞാ ന്നേണ്ടായത്. പ്ലസ് ടു കയ്ഞ്ഞ് അപ്പതിൽക്ക് കമ്പ്യൂട്ടർ ക്ലാസ്ന് പോയപ്പോ പിന്നെ കല്യാണായീ അതോടെ പഠിപ്പും നിന്നു. ഇപ്പ ഈ വീട്ട്ത്തെ ജോലികളന്നെ ഒണ്ട് കു കുട്ടികളെ പഠിപ്പിക്കാണ്ട്പ്പോ അതന്യേപ്പോ ജോലി അയിലൊരു മണി ക്കൂരറ്റേ ഫ്രീടൈം കിട്ടൊരണിക്കോറാരണ്ട്മണിക്കൂറാ കിട്ടിയതായി. ഉസ്കൂളിട്ട് വന്നാ പിന്നെ അവരെ തെരക്കും കാര്യങ്ങളായ് പിന്നേം ടൈമില്ലാ രാ രായി അവരെ പടിപ്പിക്കണ്ടെ ഓമർക്കായാല് പിന്നപ്പോഴും ടൈം ഇല്ല പത്ത് മണി പത്തരവരേം പിന്നെ
ഉം ആ ഇന്റേം ആ ഏകദേശം പെരപ്പണി ഇതന്ന്യാണ്. ആ രാ ഈ മറ്റേത് സ്കൂള് തുറക്കണേന്റെമ്പ് കൊറേ ഫ്രീ ടൈം ട്ട്യേന്ന് ഇവരാ ര്യങള് വല്ലാതണ്ട് നോക്ക നോക്കണ്ടല്ലോ. സ്കൂളില്ലാത്ത കാരണം അപ്പൊ വേഗം പണികള് ഒരുക്കീട്ട് വേഗം നോക്കി
ഇര്ന്നാ ഒമ്പത് മണിവരക്ക്ള്ള അവർക്കും ഓംവർക്കും പഠിക്കാനക്ക്ണ്ട്.
ആ അവര രാവിലെ കൈഞ്ഞിട്ടേ ഉള്ളൂ പണിക്ക് തുടങ്ങാൻപറ്റാ. പിന്നൊക്കെ കഴിഞ്ഞ് ടുമ്പത്തിനും നേരോം ഉച്ചാവും.
ഞാൻ എന്റെ മോളെ സ്കൂലിൽ കൊണ്ടാക്കി വന്ന് പത്തേ മുക്കാലാവും വീട്ടിക്കെത്താൻ എന്നിട്ട് വേണം തീയും പൂട്ടും കൂടും ചെയ്യു